പറ
ആ അതിന്റെ ഇടേല് കോള് എന്തായി പോയി ആള് വീട്ടിൽ വരുമ്പോളെ ആഹ് ആഹ് ആ ശരി പിന്നെ എന്താ പറയാ ഇങ്ങളെന്താ പറ
ഒരുപാട് വാർത്തത്തീനും അപ്പ എകിന് ഞാൻ ചൂലി വിട്ടക്കാണ് അപ്പുറ പോയെ ഈ അടിച്ചെഴത് മൊത്തം പിന്നയ അടുക്ക എത്തിച്ചിട്ട്ന്റെ മകന് എന്താ ഇതിനൊക്കെ കാട്ട ഇത്രക്ക് സഹായം വേണ്ടായിരുന്നു.
അയ്ശരി ഓനും പിന്നെ എന്തെിലും എൻജോയ്മെന്റ് വാണ്ടേ.
ഒറ്റയ്ക്കും അല്ലേ ഇപ്പൊ മറ്റേത് മോളയും കൊണ്ട് അങ്ങനെ തല്ലൂടി ഇരിക്കും ഇന്ന്പ്പം ഒറ്റക്കും അല്ലേ ഓളും പോയില്ലേ എല്ലാട്ത്തും കൊത്തി വീണ് പോവും ന്ക്ക് പേടി
ന് ഓര്ക്കയ്ന് ഓല് ല്ലാഞ്ഞാലേ ഒരു ഭയങ്കര ഒരു ട്ടെൻ. ഒരുങ്ങനെ ഒരു എന്താ പറയാ ങ്ങനെ ഒരു ഇതായിക്കൊണ്ടിരിക്കും.
ആഹ് മനസ്സിക്കൊരു ഇത്ണ്ടാവല്ലല്ലോ ഒറ്റക്കല്ലേ
അല്ല നിങ്ങെളന്താ പറഞ്ഞിനി പിന്നെ നിങ്ങള ഹസ്ബന്റെ മുടി കൊഴിഞ്ഞതാണോ? കൊഴ്ഞ്ഞു പോയതാണ് ഇന്റെ ഹസ്ബന്റിന്റെ മുടി ഫുൾ നരച്ചിണ്
നെരച്ചിട്ടില്ല നെരക്കൊ നെരയൊന്നില്ല ഇത് കൊഴിഞ്ഞ് പോയതാണ് പിന്നെ അവിടുത്തെ വെള്ളല്ലേ പുറത്ത്ന്ന് അലൗടല്ലെ പൊറത്തല്ലേ അതൊക്ക ന്റെ വാപ്പാക്ക് കഷണ്ടി ഓൾറെഡി ള്ളതാണ്.
ആഹ് ഇത് നല്ലോണ്ണം തിക്കായ്റ്റ് മുടിയുണ്ട്.
അത് മുടി ഇല്ല മുടി ഇല്ലത ഇല്ലത് പിന്നെ കറുപ്പുള്ള മുടിയാണ് പക്ഷെ ഇല്ല ഫ്രണ്ട് മൊ. രണ്ട് സൈഡും എന്ത്
ആഹ്
ന്നറിയോ ഒരാൾക്ക് ഭയങ്കര സങ്കട ഫോട്ടോ എടുക്കുമ്പോ ഓ ന്നോട് പറേക്കാരം ഒരു മിനിറ്റ് ഒരു മിന്റ്റ്റ് തൊപ്പി എടുക്കട്ടെ പറിം ഓഹ് അല്ലെങ്കിലെ
എന്താ പറയാ
തല തല പൊന്തിച്ചിട്ടേ ഇതെടുക്കൊള്ളൂ ഫോട്ടോ എടുക്കൊള്ളൂ ഞാൻ പറയല് സെൽഫി മര്യാദക്കെടുക്ക് മനുഷ്യ എന്റെ മുടിയൊക്കെ ഭയങ്കര ഞാ ഞാനൊന്നും എന്റെ ശരീരം അത്രക്ക് കഴ്‌കുളാ ഭയങ്കര കേയറിങ്ങ ഏഹ് പിന്നെ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് വന്ന് കഴിഞ്ഞാ ആദ്യം ഓൽ ട്രൈസർ എടുത്ത് ഫനേ അതേ പോലെ ബോഡി വാഷ് എടുത്ത് ബോ പ്ലൈയിൻ മോയ്സ്റ്ററസർ ഫെയ്സില് അങ്ങനെ ഒരു പക്ക ചിട്ടൊള്ള ലൈഫ് ഉണ്ടാവൂലേ
ഭയങ്കര സ്കിൻ കെയർ ഒക്കെ ചെയ്താണ്ട് ആഹ്
സ്കിൻ കെയറൊക്കെ ചെയ്തുംങ്ങാണ്ട് അതേ പോലെ റോളർ എടുത്ത് പിന്നെ ക കക്ഷത്തിലും ഇതൊക്കെ ആക്കി അവര് പക്ക ഒരു വൃത്തീല് നടക്കണ ഒരു സൈസാണ് അങ്ങനെ അങ്ങനെ ഒരു കഥ. ഞമ്മ ഞമ്മക്ക് എനീക്ക രാവിലെ നടക്കുവെല ഇന്നോട് പറയും ഒന്ന് ചീഞ്ഞൊലിച്ച് നടക്കാതെ എവടെ. അങ്ങന്ത്ത ഇന്നിപ്പോ ഹസ്ബൻഡ് വരുമ്പോ അപ്പം ചെയ്യുംട്ടോ ആഹ് മേക്കപ്പ് അത്യാവശ്യം യൂസേയ്യും ട്ടാ.
ഉംഹ് ഇപ്പ ഈ മേക് ആദ്യമൊക്കെ ലിപ്സ്റ്റിക്ക്.
ആഹ് ആദ്യൊരു ലി ലിപ്സ്റ്റിക്കൊക്കെ ഇടാന്ന്‌ പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ഇതായിരുന്നല്ലോ ഇപ്പൊ പിന്നെ അത്യാവശ്യം ആഹ് അങ്ങനല്ലട്ടോ മോയ്സ്റ്ററൈസറ് ആഹ് പ പ അങ്ങനെ മോയ്സ്റ്ററൈസർ യൂസ് ചെയ്യും സൺസ്ക്രീൻ യൂസ് ചെയ്യും പിന്നെ ഫൗണ്ടേഷന് പിന്നെ അത്രേള്ളു ലിപ് ലിപ്സ്റ്റിക്കും ആഹ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യും ഞാൻ ലിപ്സ്റ്റിക്കും അത് കഴിഞ്ഞിട്ട് പ പ പാർട്ടി ട്ടൈമില് മാത്രം ഫൗണ്ടേഷൻ യൂസ് ചെയ്യും.
ആഹ് ശരി. ഞാനും എന്താ പറയാ ഞാൻ മോയ്സ്റ്ററൈസർ ഇപ്പം യൂസ് ചെയ്യലില്ല ഓഹ് ആഹ് സൺസ് ക്രീം യൂസ് ചെയ്യും എ എടക്ക് ആദ്യം ബി ബി ക്രീം യൂസെയ്യും പക്ഷെ ഇപ്പോ ഞാൻ സൺസ്ക്രീനും സ്ട്രോബ് ക്രീമും മാത്രേ യൂസെയ്യുള്ളൂ.
ആഹ് സ്ട്രോബ് ക്രീം മെച്ചണ്ടോടാ യൂസെയ്തിട്ട്?
സ്ട്രോബ് നല്ല രസല്ലേ അതാകുമ്പോ ഒര് ഒര് ഇന്നർ ഗ്ലോ വരും ആഹ് ആഹ് അത്ടുമ്പന്നെ എനിക്കോന്നും എന്റേല് ഏകദേശം എല്ലാ ബ്രാൻഡും ഉണ്ട് സ്ട്രോബ് ക്രീമ് ഒര് എന്താ പറയാ ഫേയ്സസ് കാനഡ ണ്ട് പിന്നെ എൻ വൈബ ണ്ട്. ഏഹ് ജസ്റ്റ് ഹെർബ്സ് ഇണ്ട് പിന്നെപ്പേ ഏതാ
ഏതുസ്സാ ഒന്നുടെ ബെറ്ററായിട്ട് നല്ല ബെറ്ററായിട്ട് തോന്നിയത് ചെല്ലുന്നെന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്
എനിക്ക് ഇത് എനിക്കെല്ലത് ഇതെല്ലതും എനിക്ക് കൊഴപ്പല്ലാത്ത മാതിരിയ തോന്നിയെട്ടൊ ഇത് ഞാനിങ്ങനെ അമ്മക്ക് ഇതിനനുസരിച്ച് ഞാനങ്ങനെ യൂസ് ചെയ്യും ഇപ്പം ഞാന് ജസ്റ്റ്‌ ഹെർബ്സാ യൂസ് ചെയ്യണത്
ആഹ് ആഹ്
ആഹ് അങ്ങനെ ആവുമ്പൊ പക്ഷെ എൻ വൈ ബെ കൊഴപ്പല്ലട്ടോ പക്ഷെ എൻ വൈ ബെ എനിക്ക് ഏഹ് ഞാനൊരു ഞാൻ ഫെയറല്ല അപ്പൊ എന്നാ മീ മീഡിയം ആ ഡെസ്ക്കി സ്കിൻ ടോണും അല്ല
ന്റെല് മീഡിയാണ് ഞാന് അപ്പം എനിക്ക് ആഹ് അപ്പൊ എനിക്കീന്ന് പറഞ്ഞാല് ഈ പിങ്ക് പറ്റൂല പിങ്ക് ഇട്ടാല് ഈ ചെലൊൾക്ക് പിങ്ക് രസായിരിക്കും എനിക്ക് എന്താറിയില്ല എനിക്ക് അമ്മക്ക് അമ്മ അമ്മക്കൊരു കോൺഫിഡൻസ് വേണ്ടേ എനിക്കതില്ല അപ്പൊ എനിക്കത് ഗോ എൻ വൈ ബെ ഗോൾഡനാണ് രസം നിങ്ങള് നല്ല ഫെയറാണെങ്കി നിങ്ങള് എന്താ പറയാ പിങ്ക്ട്ടാ മതി ആ ഹൈ ഫേ ആ ആ അ ഫെയർ ആണെങ്കി പിങ്ക് ഇട്ടാ മതി അപ്പോ അതോക്കെയായിരിക്കും പക്ഷെ മ എനിക്ക് മറ്റതൊക്കെ എനിക്ക് ഇതാണ് പക്ഷെ ഈ എൻ വൈ ന്റെഅകുമ്പോ നിക്കങ്ങോട്ട് ഭയങ്കര ഒരു പിങ്കിഷ് എന്നൊക്കെ പറയില്ലേ
ആ
ഭയങ്കര പിങ്കിഷ് ആയിട്ട് എനിക്ക് തോന്നും അത് ഫെയർ ആണെങ്കിലെ ആയിരിക്കും ഒന്നും പടെ രസം അപ്പൊ എനിക്ക് മുഖം ഇങ്ങനെ ബ്ലാ എനിക്കൊരു ഡാർക്ക് ആകും പോലെ തോന്നുന്നു ഞാൻ പൊതുവേ ഞമ്മള് നമ്മളതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ മ്മ ഒരു നമ്മള് മുഖത്തിനൊരു
എനിക്കഎങ്ങന അറിയോ ഉള്ളതോരു ഗ്ലോ കിട്ടിയാ മതി അത്രേള്ളൂ നമ്മുക്ക് ഇ ഫേസ് ല് ഇങ്ങനെ
ഉം ഉം
ന്ന്ല്ല ഉള്ളത് നമുക്ക് ഒരു ഒരു ചെറിയോരു ഒരുനാച്ചുറൽ ലുക്ക്‌ ലുക്ക്‌ തോന്നലോ ഒരു ഓയിലി പോലായിട്ട് ഒരു മോസ്ചറൈസറും ഇന്തൊക്കെ യൂസ്ചെയ്തു കഴിഞ്ഞാല് അങ്ങനെ എനിക്കിങ്ങനെ ഇ പൂട്ടിയടിച്ച് നിക്കുന്ന അത്ര ഇഷ്‌ടില്ല
ആഹ് ഞാനും അതുകൊണ്ടാണ് ഇത് മറ്റേ ഫേ ഇത് ബിബി ക്രീം അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാത്തെ പ് മറ്റേ ഫൗണ്ടേഷനനോന്നും യൂസ് ചെയ്യാത്തെ പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ സ്ടോബ് കവിളത്ത് സ്ടോബ് കവിള ത്ത്ട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോ തന്നെ സ്ടോബ് ഇടുമ്പോ തന്നെ നമ്മുടെ കവിളിങ്ങനെ ഒ എൻഹാൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കും എപ്പോഴും ചിരിക്കുമ്പോളായാലും മൂക്കൊക്കെ അ ആ ഒരു രസംഉണ്ടാവും നമ്മളിങ്ങനെ ഇനിയിപ്പോ ഫോട്ടോ ലുക്കായാലും ഒരു നല്ലൊരു ഭംഗിയുണ്ടാവും സ്ടോബ് ഇടുമ്പോ
ആഹ് ഞാൻ ഇതുവരെ വാങ്ങിച്ചട്ടില്ല
ആഹാ അത് ഇട്ടാ അത് ഉണ്ടായ പിന്നെ അതന്നെ ഇടുള്ളൂ
ഉയ്യൊടീ ഇനിവാങ്ങിച്ചേരെ ആഹ് എങ്ങന ഓൺലൈൻ ആയിട്ട് വാങ്ങിചതോ അതോ പ്പപ്പോയിവാങ്ങിച്ച
ആ ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ് ഒക്കെ ആമസോണിന്നേ വാങ്ങുള്ളൂ വേറെ വേറെ ഒ ഏത് ന്ന അല്ല അല്ലെങ്കിൽ പർപ്പിളിന്ന് വാങ്ങും പക്ഷെ ഞാൻ കൂടുതലും ആ ആമസോ സോണ്ന്ന ഞാൻ വാങ്ങല് നിക്ക് ആമസോണിലാണ് മേക്കപ്പ് പ്രോഡക്റ്റന് ആഹ് ലിങ്കോ ലിംങ്ക് ഞാൻ വിട്ടരാ
ആ ആമസോണിന്നെ അതിന്റെ സ്സ്ട്രോ ക്രിമിന്റെ ലിങ്ക് ഒന്ന് വിട്ടിട്ടണ്ടര ഉ
അല്ലെങ്കിൽ പിന്നെ ഷോപ്പ്ന്ന് വാങ്ങിയാലും മതിട്ടോ
ഷോപ്പ്കെട പോ
ആഹ് പോവാൻ മടിയാണല്ലോ ആ അയ് ശരി അല്ലെ അല്ലെങ്കിൽ പിന്നെ ആമസോൺന്ന് തന്നെ വാങ്ങിയാ മതി എന്താ ച്ചല് മറ്റേ മീഷോന്ന്ന്നും നിങ്ങളു വാങ്ങരുത് കാരണം ഒരു സാധനം നമ്മൾ നെയമ് അടിച്ച് നോക്കിയാൽ തന്നെ അത്രയും പ്രൊഡക്ട്റ്റ്സ് വരും
ആ കൊറെേ പ്രോ-
ആ എന്നിട്ടയില് മാള് മാൾന്ന് പറഞ്ഞത്തന്നെ കൊറ പ്രൊഡക് സ് വരും ഞങ്ങള
ഇവിടെ് നല്ല ഷോപ്പിലൊക്കെ നല്ല അത്യാവശ്യം നല്ല ഷോറ്നൊണ്. ടള്ള ഫാൻസിന്റെക്കെ അപ്പൊ അയി
ആഹ് തോട്ടൊക്കി ഷിന്തെടാ
ലൊക്കെ കിട്ടും അങ്ങനത്തെ സംഭവങ്ങള്. പിന്നെ ഇവിട ആക ഫുള്ള് നരച്ചില. എടക്ക് ബ്ലാക്കിലിട്ടോ അന്നിട്ട് ഞാൻ പറഞ്ഞ് ഇങ്ങളൊന്ന് ഉം അതൊന്ന് കളറ്, ചെയ്താ ലെ അങ്ങിനെയാണ്.
നിസ്ക്കാര് ശെരിയാവൂല ടീ
കളറല്ല, മൈലാഞ്ചി ഇടൂലെ, ആഹ് കളറ്. ഉം ആഹ്, കളർ ചെയ്യും. മറ്റെ കളറ് ഒന്നും ഞാൻ താ ഞാൻ ചെയ്യാനു പേ ക്കുല അപ്പൊ, അത് പറഞ്ഞു. അപ്പം പറഞ്ഞ്. ഏഹ് അത് പറ്റൂലാ എന്താ അ ഇത് ഇങ്ങനെന്നെ നിന്നോട്ടേ പറയും എന്നിട്ട് ഇപ്പ ഈ പെര്ന്നാ ക്ക് ഞാൻ പറഞ്ഞിട്ട്. ക് ആൾക്ക് നല്ല തിക്കായ്ട്ട് മുടിണ്ട് അപ്പം ഞമ്മക്ക് ഒരു കെത്യേടാണല്ലൊ
ആഹ്
പിന്നെ സൈഡൊക്കെ നമ്മളിങ്ങനെ ഫുള് ഇങ്ങനല്ലെഓല് കട്ട് ചെയ്യാ ഫുള് ചെറ്താക്കിറ്റ് ആ ആ അപ്പൊച്ച ഉച്ച ആകുമ്പോ തന്നെ അവിടെ ഒരു വൈ നിക്കോ അപ്പ ഞാൻ പറഞ്ഞു നിങ്ങള് അങ്ങനെ മൈയിലഞ്ചി ഇറ്റ് ഇപ്രാവശ്യം എന്തോ നീലാമ്പരിയോ നീലാംമ്പരി മെലാഞ്ചി ഇട്ടാണ്ട് പിന്നെ, നീലാമ്പരി എന്തോ തേച്ചാല് മുടി കറ്ക്കും തോന്ന് ണ്. ഉം, അങ്ങനെ ചെയ്ത്. ഇന്നിട്ട് കൊയപ്പല്ല. അപ്പം, പിന്നെ നിക്, ഏഹ് വല്യ ഉംമ് അങ്ങനെ പ്രശ്നല്ല ന്നുച്ച ആളത് തിക്കായിട്ടുള്ള മുടിയാണ് പക്ഷെ ഇങ്ങനെ നമ്മുക്ക് ഇങ്ങനെ ഇത് കാണുമ്പോ ഒരു ഗെതികെടായി വന്നാമതീ വെള്ളത്തിന്റെ പ്രശ്നാണ് ട്ടോ
അതാണ് വേ ഇള്ളത് മുടി ഇല്ല എവിടെയും രണ്ട് തൊപ്പ്‌ തൊ ബാക്കില് നല്ല മുടിണ്ട് പക്ഷെ ഫ്രണ്ടിലില്ല അപ്പൊ ഇഞ്ഞി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ന്നിട്ട് അപ്പൊ അതിനാണെങ്കി ഒരു മൂന്ന് മാസെങ്കി റസ്റ്റ് എടുക്കണം ട്രാൻസ്‌പ്ലാ തിപ്പൊ പിന്നെ തല നൻക്കാൻ പറ്റില്ല ഇതാക്കാൻ പറ്റില്ല അങ്ങൻത്തൊക്കെ ബുദ്ധി അങ്ങനെ ആഹ് നാട്ടില് വരുമ്പം അത്രേം പറ്റി കുറഞ്ഞത് ഈ ഒന്നര മാസത്തിന് അല്ലേ നാട്ടില് വെരാ
അപ്പൊ നമ്മള് എൻജോയ്മെന്റ് എൻജോയ് ആയി നടക്കണ് മ്പോ ഔ അമ ഇക്കത് നടക്കൂലല്ലോ അകത്ത്ക്ക് ക്യാപ്പൊക്കെ ഇടേണ്ടി വെരേരിക്കും ലേ ക്യപ്പ്ടാം പറ്റ്യോ കേർ ആഹ്
കഴിഞ്ഞ് കയിഞ്ഞാല് പറ്റില്ലാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ് നിക്കണ് ഇണ്ട് നോക്കട്ടെ കാരണം ഇനി ആഹ് എന്നാൻ്റെ ആഹ് ബുദ്ധിമുട്ടൊക്കെ തീർന്നിട്ട് ഇവടന്ന് ആടാൻ പറ്റൊല്ല ഞാൻ പറഞ്ഞ് കൊറച്ചു കൂടി കഴിഞ്ഞിട്ടാമ്പോ നമ്മ ഇത് ഫുള്ളായ്റ്റ് കാടാ
പക്ഷെ ചെലോര്ക്ക് മൊ ഉം ഉം മൊട്ടാക്കിങ്ങനെ വെക്കൂലെ
അയ്നിങ്ങനെ മൊട്ടാക്കി വെയ്ക്കണെങ്കിലെ നല്ല കട്ടി താടി വേണം അങ്ങൻത്തെ ആൾക്കാരൊക്കാണെങ്കില് മൊട്ടാക്കി വെച്ച നല്ല രസണ്ട് ഇത് താടി കൊറവാ
ആഹ് അയ് ശെരി ഉംഹ്
അപ്പൊ പിന്നെ അത്ര വെരില്ല അപ്പൊ അവക്ക് ഭയങ്കര സങ്കട ഇന്നിട്ട് ഇങ്ങനെ പറയും
ഹലോ ഹലോ എടക്ക് പോന്നുണ്ടല്ലെ നെറ്റ് വർക്ക് എന്തോന്ന് എന്തോ ചെറിയ ഇഷ്യു നിങ്ങടെ എടക്ക് ഇങ്ങനെ
ഇത് ഇനിയിപ്പം ആഹ് കേക്ക്ണ്ട് അത് എട്ക്ക് ഇങ്ങനെ കട്ട കട്ടായതാ അപ്പം കൊഴപ്പല്ല അങ്ങനെ ഏതായാലും ഉം
പക്ഷേ ഹലോ ഇന്നെന്താ സ്പെഷ്യലെടാ?
ന്ന്ട്ട് എറച്ചി ഇത്രാവൂല
എന്താ സ്പെഷ്യല് ചോയിക്കാ
കേൾക്കില്ല
ഇന്നെന്താ സ്പെഷ്യ ഇന്നെന്താ സ്പെഷ്യല് ചോയിക്ക
അതെന്നെ മുരിങ്ങ ഒല ഒലത്തിന്നെ ഇങ്ങളെന്താ പറയല്?
ഞങ്ങളെ നാട്ടിൽ ആ ഉ ഉപ്പേരി വെക്കാ വറ്റിക്കാ പറയും അല്ലെങ്കിൽ ഉപ്പേരി വെക്ക വറ്റിക്കാ പറയും എടക്ക് പോണണ്ടല്ലേ?
പിന്നെ അപ്പ
ചൊ
എർച്ചേനു
ആഹ് ഞാനും ഇതെന്നെ മുരിങ്ങ ഊരി വെച്ച്ക്ക്ണ് ഇനി അത് ജസ്റ്റ് അതേപോലെ ഒ വറ്റിക്കട്ടെ വിചാരിച്ചിട്ട് ആഹ് ഇവിടെ പിന്നെ ഞാനും തന്നെ മുരിങ്ങ വറ്റിച്ചാൻ വേണ്ടീട്ട് ഊരി വെച്ച്ക്ക്ണ് പിന്നെ ഇനിപ്പം ഓള് ബീഫും പുളിയും കൊണ്ടെന്നത് അത്ണ്ട് ഇവടെ ബീഫ്ണ്ട് അതൊക്കെ പൊടീട്ടങ്ങട്ടെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ അപ്പൊ ഇന്നിപ്പോ ഉച്ചക്ക് മോളും ഉണ്ടാവൂലല്ലേ? ഓ മക്കള്ണ്ടെങ്കിലാണ് അത് വേണം ഇത് വേണം പറയാ നമ്മള് ഒറ്റക്കാവുമ്പോ കിട്ടിയത്ട്ട് തിന്നാ മുണ്ടാതെ ഒര് പാത്ത് കെട ന്ന്ട്ടെന്താ വേറെന്താ സ്പെഷ്യല്?
ആരാത് ആ വേറൊന്നുംല്ല ഇനിപ്പം അലക്കട്ടെ ന്നാ ശരിട്ടോ
ആഹ് ആയിക്കോട്ടെ ന്നാ ശരി